ഹലോ എന്താ
കേൾക്കുന്നുണ്ടോ
ആഹ് ഒണ്ട് കേൾക്കുന്നുണ്ട്
എന്താ വർത്താനം
ഒക്കെ നല്ലെഹ് എന്താണ് അവ്ട്ത്തെ ഇന്ന് നല്ല വെയിലാണല്ലോ ല്ലേ
നല്ല വെയിലാണ് കൊറേ തിരുമ്പിയതൊക്കെ പൊർത്തിട്ട് ഒണക്കാന്
ആഹ് അതേമാതിരിന്നെ തിരുമ്പിയേതൊക്കെ പൊറത്തിട്ട് അരിയൊക്കെ കെയ്കി ചിക്കി
നല്ല ചൂടുണ്ട് വെയില്
ആഹ് നല്ല ചൂടുണ്ട് ചൂട് കണ്ടപ്പം കെര്തി മഴ ഉടനെ പെയ്യുന്ന്
ആഹ് ആഹ് ഫുഡ് കഴ്‌ച്ച് ക കഴിഞ്ഞോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു
നേരം വെയ്കിയോ മൂന്ന് മണി ആവാനായല്ലോ
ഹാ ഇന്ന് അരിയൊക്കെ കെയ്കി പിന്നെ കൊറച്ച് വിറകൊക്കെ ണ്ടാക്കി അടു പത്തേജ്ണ്ട്
വെയില് കാണുമ്പോ നമ്മുക്ക് ഓരോ പണി ആയിരിക്കൂല്ലേ
ആഹ് ഓരോ പണി ഇട്ക്കാൻ തോന്നും മഴവ്മ്പ അഒന്നും കയ്യുലല്ലോ
ആഹ് അതാണ്
അപ്പ അതക്കെ സെറ്റക്കി
ആഹ് ആഹ് എന്തായിരുന്നു ഫുഡ്
ഫുഡ്ഡ് ബ ത്തലാ മീൻ മുതിരകറിം ബത്തല് പൊര്ച്ച് ബത്തല് മീന്
നിങ്ങൾക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടോ ഇതിലെ മീൻ വെര്ണേ ഇല്ല
ട്രോളിംഗ് നിരോധന ആണ് തോന്ന്ണ്ല്ലേ മീനൊക്കെണ്ട് അമ്മള് പിന്നെ അങ്ങാടി പോയി വാങ്ങണം മ്മെ അങ്ങനെ മ്മളവ്ടെ അങ്ങാടില് ഇങ്ങനെ
ആഹ് ശെരി ഇതിലെ വീട്ടില് വണ്ടി വെര്ല്ണ്ട് ഇപ്പൊരായ്
ഷെ വീട്ടില് വണ്ടി വെര്ലൊക്കെണ്ട് ഇവടെ ഞാൻ പിന്നെ വീട്ട്ല് വ ര്മ്പൊ വാങ്ങല് വാങ്ങാറില്ല ന്റെ ഹസ്ബൻഡ് വരുമ്പോ കൊണ്ടെന്നെര്ലാണ് ളം ക്ഷെ നല്ല വെലെണ്ന്നൊക്കെ പറഞ്ഞിരുന്നു മിഞ്ഞാന്ന് കൊണ്ടുവന്നപ്പോ ന്നോട് അഹ് വെലെണ് ഞ് ഉപ്പേരിയൊക്കെ കഴിക്കേണ്ടിയെരും
ആഹ് എത്ര ഉപ്പേരി ണ്ടായാലും മീനില്ലാ ഞാ ചോറ് തിന്നാനേ തോന്നൂല
ഒരു കഷ്ണംണെങ്കി വേണം
എപ്പയെങ്കിലും ഒന്നില്ലാഞ്ഞാല് ഭയങ്കര എടങ്ങേറാ
ഉം
പിന്നെ എന്തെ
ഹെന്താണ്ങ്ങിട്ട് ഇങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ
ഓ ഫുഡയ്ച്ചു ഞാൻ ഒന്നര രണ്ട് മണിന്റെ എടെ കഴിക്കും
എന്നു അങ്ങനെ കൃത്യായിട്ട് കഴി
ആഹ് കറക്റ്റ് ഒന്നുല്ല അധികം ആഹ് ടൈമിലാണ് പണിക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നിട്ട് ഒന്നര രണ്ട് മണിന്റെ എടെണ് കഴിക്കാറ്
ആഹ് ഞാനിന്ന് വെയില് കണ്ടപ്പ ആദ്യ തന്നെണ്ട് വെയില് കണ്ട പ്പൊ ആദ്യത്തന്നെ ആണ്ട് അലക്കാൻ ള്ളൊക്കെ അലക്കിട്ട്
ആഹ് അതുപോലെന്നെ ഞാനും രാവിലെ അലക്കാള്ളൊക്കെ അലക്കി
പിന്നെ ഓരോരോ ചെറിയ ജോലികൾ ഇണ്ടായിന്നു
അരിക്കെ ഒണങ്യോ ന്നട്ട്
ഓ അരിയൊണങ്ങി
രസമാട്ടക്
ഉം ഉം വാർപ്പിന്റെ മേലെ ആഹ് കൊറ ആയിനി കഴിഞ്ഞിട്ട്. പൊടി അരി പൊടി ച്ചത് കഴിഞ്ഞിട്ടെ കൊറെ ആയ്നിന്ന്. ഇപ്പ മഴേ തുകൊണ്ട് കൈകാൻ കയ്യൂല്ല. ദി പ്പ ന്ന് വെയിലി കണ്ടപ്പാണ്ട് കെയ്കാ
ആഹ ആ
ഇങ്ങക്ക എന്തേനി ഫുഡിന്?
ഇവിടെ എന്താ? വെള്ളരി കറിണ്ട്. കേബേജ് ഉപ്പേരിണ്ട്. ബപ്പടം പൊരിച്ച് ട്ട്ണ്ട്. മീനില്ലാ അതന്നെ. മീനില്ലാതെ എന്ത്ണ്ടായിട്ടും കാര്യല്ല്യാ.
അഹ് ശര്യാ
മീനൊരു കഷ്ണം ഇല്ലാഞ്ഞാല് കിച്ചനിക്ക് പോവാനേ തോന്നൂല. കയ്ക്കാനോന്നും
ഉ മീനോ കോയോ എന്തെങ്കിലൊക്കൊന്ന് വേണം.
ആഹ് ബീഫ് ഇപ്പോ ഈദ് കഴിഞ്ഞേര ബീഫായിട്ട് ആഹ് ഇല്ല
എന്നും ബീഫ് തന്നെ. ബീഫ് കഴിഞ്ഞ് ഇപ്പ വാങ്ങലൊടങ്ങിട്ട് നാലീസായിട്ടോള്ളൂ ഞാൻ മീന്
ആഹായി
ഇപ്പ ബീഫ് മടുത്തീണു. കഴിഞ്ഞെങ്കി മീൻ വാങ്ങാരുതീ
ആഹ് അതാണ് പിന്നെന്താക്കെയാ? ഇനി രാ വൈന്നേരം എന്താ ഇണ്ടാക്കിണ്ടോ എണ്ണക്കടി എന്തേലും?
ഉം ഇന്ന്പ്പോ ബിസ്‌ക്കേറ്റ് ഒന്നും ഇല്ല. ബിസ്ക്കേറ്റോ ഒന്നും ഇല്ല. അല്ലെങ്കി ബിസ്കേറ്റോ അവിലോ ഒന്നും ഇല്ല. ഇന്ന്പ്പോ എന്തെങ്കിലും ഇണ്ടാക്കണ്ടി വരും. ഇയ്യാങ്ങനെ മൈദ ഇണ്ട് ആയിക്ക് പുവ്വാ
ഇല്ലേ സ്കൂളിട്ട് വരും
ഇല്ലല്ലല്ല അപ്പ ചെറിയ മക്കളാണ്. നാലിലും ഒന്നിലും ഒക്കെ എത്ത്യാ അപ്പ ചോറൊന്നും ണ്ണാ അല്ലെങ്കിലന്നെ പറഞ്ഞ ചോറ് തിന്നണ നേരത്തെന്നെ ചോറ് സാദാ ചോറ് പറ്റ് ഷ്ടല്ല. ബിരിയാണി നെയ്ച്ചോറൊക്കെ ആയ അതാ ഏറ്റും ഇഷ്ടം.
ആഹ് അതെ
പിന്നെപ്പോ ചായെന്റെ കടിം കൂടേ ചോറിന്നാ പറഞ്ഞാലേ ഇങ്ങനെ എന്തെിലും പെഷ്യൽ ഉണ്ടെങ്കി തിന്നുംട്ടോ. മന്ത്യോ ബിരിയാണ്യോ അങ്ങനെക്കെ ഇണ്ടെങ്കി അത് മതി ആഹ് എന്നും അത്ണ്ടാക്കാൻ കയ്യൂല്ലല്ലോ
ആഹ് അതന്നേ
അപ്പ പിന്നെ ആ ഒര് ചോറ് ആ ചായന്റെ നേരത്ത് ചോറ് പറഞ്ഞാലേ
ആഹ്
അപ്പളൊന്നും ഓല മൊഖം തെളിയ്ല്ല. ഓല മൊഖം തെളിയണല്ലൊ ഞമ്മക്കൊരു സമാധാനം കിട്ടണങ്കില്.
ആഹ്
അപ്പ ഞാൻ ങ്ങനെ എന്തെലും ഉണ്ടാക്കണംന്ന് ങ്ങനെ വിചാരിക്കേണ്
ആഹ്
അല്ലെങ്കി വിസ് അവിലോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഉണ്ടാ കൊണ്ടന്ന് വെച്ചിണ്ടെങ്കിൽ ഉണ്ടാക്കൂലട്ടോ ഇന്ന്പ്പ അതൊന്നും ഇല്ല അതൊന്നും ഇല്ലെങ്കി ഇപ്പെത്തെങ്കിലൊക്ക ആയിട്ട് തട്ടി കൂട്ടും. ഇന്നലെ അത് ഇല്ലേനി പിന്നെ ഇന്ന് ഇപ്പോ കൊണ്ടരാൻ പറയാൻ മറന്നുപോയി. ഇന്നലെ പിന്നെ ഞാനിങ്ങനെ ദോശമാവ് ബാക്കിണ്ടായി. അതിക്ക് കൊറച്ചു ഉള്ളി ഇഞ്ച്യൊക്കെ അരിഞ്ഞാണ്ട് ഇങ്ങന ഉള്ളിവട മാതിരി ആണ് ഇണ്ടാക്കി. അങ്ങനെ എന്തായാലും കഴിക്കൂട്ടോ. ആഹ് മൈദ ചേർക്കാതെ. ഇത്തിരി ബ്രെഡ് ഇണ്ടായിനി. ബ്രെഡങ്ങാട് പൊടിച്ചിട്ടാണ്ട്.
ആഹ് ആഹ്
ജ്യൂസാക്കിയാണ്ട് അങ്ങനെ മൈദ ഒന്നും ചേർത്തില്ല. ഇന്നിപ്പോ മൈദ ലേശം ഇണ്ട് ഇവടെ. അതിക്ക് കൊറച്ച് മുട് മുട്ട പൊട്ടിച്ചിട്ടാണ്ട് മുട്ടയപ്പം ഇണ്ടാക്കലുണ്ടല്ലോ പണ്ടൊക്കെ ഇണ്ടാക്കലുണ്ടായിനു അത് ഇങ്ങനെ ഇണ്ടാക്കിയാലോന്ന് ഇങ്ങനെ കരുതാ അല്ലല്ല ഞാൻ കുക്കറിൽ പാരാനല്ല സാധാരണ നമ്മള് ഉണ്ണിയപ്പോ അതൊക്കെ ചു ചുടുവല്ലോ അതേമാതിരി അപ്പാക്കി ചുടാ പണ്ടൊക്കെ ഇണ്ട് പ ഇപ് ഇപ്പൊന്നും അങ്ങനെ ഇണ്ടാക്കലില്ല പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറീതായിനന്ന്
ആഹ്
ഞങ്ങളെ വീടിന്റെട്ത്തെ താത്ത എടക്കട്ക്കങ്ങനെ ഇണ്ടാക്കല്ണ്ടേനി ഇന്റെ ഉമ്മയൊന്നും ഇണ്ടാക്കലില്ലേനീ ഞങ്ങളെ വീടിന്റെട്ത്ത് ത്തെ താത്ത ഇങ്ങനെ മുട്ടപ്പന്ന് പറഞ്ഞ് ഇണ്ടാക്കല്ണ്ടേനി അപ്പ ഞാൻ ചെലേപ്പൊക്കെ അങ്ങനെ ഇണ്ടാക്കല്ണ്ടേനി
ആഹ്
ഇങ്ങക്കെന്താ മക്കളൊക്കെ വരാറില്ലേ
ഓഹ് ഇൻക്ക് ഒരാളൊള്ളൂ നാല്മണിയാവും എത്താ മൂന്ന് പഠിക്ക്ണ ചെറിയ ചെക്കനാണ്
അത് ശരി
ഓനെന്തെങ്കിലും ചോറ് ഓനും വേണ്ട എന്തെങ്കിലും ബേക്ക് ക്കറിയോ ജൂസോ എന്തേ വന്നാ ഫോൺ എടു ക്ക തിന്നണന്നുല്ല ഇന്റെ ആവശ്യത്തിന് എന്തേലൊക്കെ
തിന്നൂലേ ഇവിടെ പിന്നെ അങ്ങനെ വന്നാണ്ടരെ അങ്ങനെ ഫോണിനൊന്നും വെരൂല അത് ശീലല്ലാത്തോണ്ട് ഫോണല്ലാതെ എപ്പളേലും വന്നാണ്ട് അങ്ങനെ വെരൂല ഫോണ് ചോയിച്ചും പക്ഷെ അങ്ങനെ ഫോണിനായിട്ട്
ആഹ് ഇത് വെരാ ഫോണ് എട്ക്കാ ഞ് മഹരി ബാങ്ക് കൊടു ക്കളു ഫോണ്കാണാ
വെല്ല്യോളാണ് പിന്നിം ഇടുക്കുള്ളൂ മറ്റോല് അങ്ങനെ ഇടുക്കൂല ചോയിച്ചുമ്പോ എപ്പളെങ്കിലൊക്കെ പൂട്ടിലിങ്ങനെ ഇരുവ മിൻറ്റൊക്കെ ആയിട്ട് സ്ഥിരയിട്ട് കൊടുത്തിനു ഇപ്പൊ തൊർന്നിലെ അന്നന്നെ ഞാൻ പറിം തൊർന്നാ തെരൂലട്ടോ തൊർന്നാ തെരൂലട്ടോന്ന്
ആഹ് അങ്ങനെ അതിലാണ് പോയാലേ ഫോണ് കാണ് ആഹ് നിന്ന് കൊടു
അല്ല ഒന്നിനു നേരല്ല അഞ്ച് മണിയാവും ഓല് സ്കൂള്ട്ട് വരുമ്പോത്തിന്
ആഹ്
ഇത്തിരി നേരന്ന് കളിച്ചാൻ പോവോല് പിന്നെ വന്ന് ഉസ് മദ്രസ്സ്ത്തോ സ്കൂള്ത്തോ
ആഹ് അതാണ്
ക്കെ എഴുതാനെന്നെള്ളു നേരം എഴുതാനും ത്തിനും എല്ലാ ബുക്കും എടുക്കാനൊന്നും നേരം തന്നെല്ല അഞ്ചാം ക്ലാസ്സാര്ക്കൊന്നും
ആഹ് രാത്രി നേരത്തെ കെടക്കോ?
നേരത്തെ ഒർങ്ങാ ഒർക്ക് തൂക്കും വായിച്ചാൻ പറഞ്ഞാ നേരത്തെ ഒർക്കൂക്കും
ആഹ് വായിക്കാനും എഴുതാനും പറിയിമ്പളാണ് ഓൽക്ക് ഒർക്ക് ആഹ് അതാണ്
ഒർക്കൂക്കൊന്നുല്ല
ആഹ് ആഹ്
ആഹ്
പിന്നെന്ത് ഇന്ന് മയന്റെ ഒരു ഇത് ഇല്ല ലേ ഇപ്പളൊന്നും കണ്ടിട്ട്
ഇല്ല ഇന്നെലെ ഇച്ചിരിശ്ശെ നല്ല തെളിവാണല്ലോ ഉം അതോണ്ടാണ് ഞാൻ രാവിലത്തെ അരികെയ്കിയെ കാരണം ബാർപ്പ്മ്മല് വെള്ളല്ല
ആഹ് ഇന്നലെ രാവി ലൊന്ന് പെയ്താ പിന്നെ പെയ്തിട്ടില്ലല്ലോ പത്ത് മണിന്റെ അവിടെ ഒന്ന് പെയ് ഉം
ആഹ് അപ്പം പെയ്തിണ് തലേന്നും മയ ഇണ്ടായാല് രാവിലെ അരി കൈകാൻ കയ്യൂല കൈകി ചിക്കാൻ സ്ഥലണ്ടാവൂല വാർപ്പ്മ്മ വെള്ളണ്ടാവും
വാർപ്പ് നൻഞ്ഞോണ്ടായിരിക്കൂലേ
ഉം ഉം പ്പന്നലെ മയ പെയ്തില്ലല്ലോ അപ്പൊ പെട്ടന്ന് രാവിലെ തന്നെ മക്കള് പോയേക്കെന്നെ അരിയെകി അതോണ്ട്പ്പതൊണങ്ങി
വിക്കാൻ അല്ലെ
ആഹ് ഞ്ഞ്പ്പ മുഹറൊക്കല്ലെ വര്ണ അപ്പൊ നോമ്പൊക്കാവുമ്പളേ
ആഹ് ആഹ് ആഹ് അട്ത്ത് ടൗണൊക്കെണ്ടോ ടൗണടു
ഇല്ല അങ്ങനെ വല്യ വല്യ ടൗണൊന്നുല്ല ചെറിയ ടൗണാണ് പക്ഷെ മ്മള് മില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വടെ തന്നെ ണ്ട് ഞമ്മള് നമ്മുക്ക് പോവാൻ കയ്യൂല ഓല് വണ്ടിക്ക് അങ്ങനെ പോവും ഞമ്മളെ കൊണ്ടോവുല ഓല് വന്ന് കൊണ്ടോവും വണ്ടിക്ക് ഓലെ ബലെപ്പെ
ആഹ് ആണുങ്ങള്ണ്ടായാ പിന്നെ സുഖാണ്
ആഹ് ഇല്ലാത്തോൽക്കാണ് പോവാനൊക്കെ ഇല്ലാത്തോൽക്ക് പോകണെങ്കി സ്വന്തായിട്ട് വണ്ടി പഠിച്ചണം
മ്മള് പഠിച്ചണ്ട്യരും സ്കൂട്ട്യറ്റെ പഠിച്ചണ്ട്യ രും മീ കിട്ടാൻട്ട് പ്പൊ ഞാൻ പറയേ അയ്നായിറ്റ് ടൗണ് പോയി വാങ്ങുമ്പോ വണ്ടിക്ക് ഒരു കൂലിം മീനൊര് ഉം പൈസിം എമ്പാടു ആവും ആണുങ്ങള്ണ്ടായാ പിന്നോല് വെരല് പോ കൊണ്ടരുമ്പോ അങ്ങനെ അറീല്ല ഇന്നോണ്ടല്ലാരും പറിം ജ് സ്കൂട്ടി പഠ് ചോ ഒറ്റക്കള്ളൂലേ അത് അങ്ങനെ ചെയ്യ് പറയാണ് ണ്ട എന്തൊരു സാധനം കയ്ഞ്ഞാലും ഇല്ലാതേണ്ട് നിക്കണ്ടെരും കൊറേ സാധനാവുമ്പോ ഒന്നാണ്ട് ടൗണ് പോയി വാങ്ങിപ്പോരും
ആഹ് ഇങ്ങക്ക് ധൈര്യണ്ടോ
ഒന്നാമതതാണ് പ്രശ്നം ധൈര്യല്ല ഞാൻ മുറ്റത്തൂടെക്കെ ഓട്ടും റോ ട്ട്കറക്കാൻ ഭയങ്കര പേടിയാ ധൈര്യങ്ങട്ട് ട്ട് വരണില്ല പേടിണ്ടാവര്ത് അതന്നെന്നോട് ഓല് പറയല് പേടിണ്ടായ പിന്നെ ജ് അനക്ക് എങ്ങനും കയൂലാ പറിം ഓല്
കയ്യൂല
കൂടങ്ങനെ ചുറ്റും പക്ഷെ റോട്ട് കാണ്ട് എറക്കുമ്പോത്തന് വെറച്ച് ട്ട് ഒരു വണ്ടി അവിടെ മുമ്പ്ന്നൊന്ന് വരണ കണ്ട അപ്പൊറത്ത് നിർത്തണ്ടി വരും ത്രിം പേട്യാ
അയ് ശരി അപ്പം പിന്നെ
ഉം
കയ്യൂല്ല പേടി പേടി മാറണം ഒരു ധൈര്യം വരണയിന്
ആഹ്
നിങ്ങളെ ഹസ്ബന്റ് ഒക്കെ പോയിട്ട് കൊറെ ആയേക്കും
ആഹ് ഹസ്ബൻഡ് പോയിട്ട് ഇപ്പോ ആറ് ഏഴ് മാസായി വന്ന് ഹൗസ് വാമിംഗ് ഒക്കെ കയ്ഞ്ഞ് പോയതാ
അയ് ശരി സ്ഥിരായിട്ട് അവടെന്നേണ് ഇപ്പം കുറെ ആയിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെന്നെ കയ്ഞ്ഞന്നെ അവിടെന്നാ
കല്യാണം കഴിയുമ്പളേ അവിടെയാണ് വീടൊക്കെ ആവട്ടെ എന്ന് ഞ്ഞങ്ങനെ നിന്ന ഇപ്പൊ വീടൊക്കെ അയി ഇഞ്ഞ് നിർ ട്ടി പോരണം ന്ന് ങ്ങ പറിം വീടാവോളം നിക്കാ ന്നറഞ്ഞങ്ങനെ നിന്ന് ഇപ്പൊ വീടൊക്കായി കുടിര്ന്ന് ഇഞ്ഞ് നിർത്തി പോരാ നിർത്തി പോരാ അങ്ങെനെ പറിം വിളിക്കുമ്പം
നിർത്തിപ്പോ ഇവിടെ അത്യാവശ്യം നല്ല നാട്ടില് പണി ഉണ്ടെങ്കി നിർത്തി പോരാ നല്ലേ അല്ലാത്ത അല്ലെങ്കി പിന്നെ നമ്മളാ അങ്ങോട്ട് കൊണ്ടോകാനൊക്കെ കഴിയണം അങ്ങനൊരു ജീവിതം നമുക്ക് നാട്ടിലുള്ള ഭർത്താക്കന്മാർക്ക് ഇങ്ങനത്തെ ഈ ജീവിതം ചിന്തിക്കാനേ കഴിയൂല
ആഹ് അതാണ്
പിന്നെ ആവോ ആഹ് ന്നായിക്കോട്ടെ ഉം